ആ ന്തുവാടെ
ആ നല്ലർഥാനം സുഖാണ് ചായ ക്കെ കുടിച്ചു ചായ കുടിച്ച് മക്കളൊക്കെ സ്കൂൾ പോയി ഇപ്പോ സ്കൂളൊക്കെ തുറന്നതല്ലേ അതിന്റെ തെരക്കല്ലേ.
ആ ഫുഡൊക്കെ കഴിച്ച എല്ലാവരും കുട്ടികളൊക്കെ പോയ സ്കൂളിൽ പോയില്ലേ
ആഹ മക്കളൊക്കെ പോയി ഇന്ന് രാവിലെ മഴാല്ലേ
മയാണ്
മക്കൾ ഇങ്ങെ പോയോ സ്കൂൾ പോയോ
ആ ഒരാള് പോയി
ആ എത്ര മക്കള
നാലാള
ആ ആ ആ ചെറുതാ വലിയ എന്താ ചെയ്യണേ
ഓനെ എട്ടാം ക്ലാസിൽ ഉം
ഉണ്ടേ ആ മഴയുണ്ട് ചെറിയ ചെറിയ മയകളൊക്കെ ണ്ട് പുറത്തൊങ്ങട് ഇറങ്ങാൻ വയ്യ അവിടെ മഴയില്ലേ
ആ ഉണ്ട് ഉണ്ട് ഇവിടെ മഴയുണ്ട്
ഉം ഇന്നലെ തുടങ്ങിയതാണല്ലേ ല്ലേ
ആ ഇനിയിപ്പോ ആ ഇനി മഴ തന്നെ ആയിരിക്കും കുറച്ചു ദിവസം
ഉം പിന്നെ ഹസ്ബൻഡ് പോയോ
ആഹ്
ആ ആ എന്താ വർക്ക്
ഏ അത് അവര് ഗൾഫിലാണ്
ആ ശരി ഇപ്പടുത്തൊന്ന് പോയതാ
ആ
ആ
മാസമായി
അ
മം
എന്താ ചായക്ക് കടി
ചായക്ക് കടി പത്തിരി
ആ ശരി ആ ഇവിടെ പത്തിരി തന്നെ പെരുന്നാളിന്റെ ബീഫൊക്കെ ഉണ്ടായിന്ന് ഒളിയത്തിന്റെ
ആ ബീഫ്‌യോടെ ഒരു കളിയണല്ലോല്ലേ
സ്കൂളൊക്കെ വീടിന്റെ തന്നെ
ആ ഒരാള്ത കുറച്ചേ അടുത്താണ്
ആ ഉം
മറ്റൊക്കെ ഇവിടെ അടുത്തന്നെ
ബസിന് പോല
ആ ബസിന് പോകും
പോം
അവിടൊക്കെ എങ്ങനെ
എങ്ങനെ നടിലായിട്ട് തന്നെ വീട്
ആ
ഏ അതെ ശരി ഹ ഹ
ച
ഉം നല്ല വർത്താനം സുഖം ആ മക്കളൊക്കെ പോയി രണ്ടാളും പോയിനെ രണ്ട് രണ്ട് ആൺകുട്ടികളോ
ആ
ഉം ഒരാൾ എട്ടിലും ഒരാൾ പത്തിലും
ആയെശരി
സ്കൂളൊക്കെ സ്കൂൾ പിന്നെവിടെ അടുത്ത് ആ സ്കൂളൊക്കെ പിന്നെ ഇവിടെ അടുത്ത് തന്നെയ ആ പോവാനൊക്കെ വരാം ഫുഡ് കഴിക്കാനൊക്കെ പോവാ സ്കൂളിന്റെ അടുത്ത തന്നെയാണ് ഞങ്ങടെ വീടെ ഏ ബസിനൊന്നും പോണ്ട അതുകൊണ്ട് പിന്നെ സുഖമാണ് വരാനും പോവാ അനക്കെ
ആഹ് അങ്ങനെ
പിന്നെന്താ പെരുന്നാൾക്കെ ഉഷാറായില്ലേ
ആഹ് പെരുന്നാൾഒക്കെ ഉഷാ
ഉം ഉം ഉം ഉം ആഹ് വിരുന്നൊക്കെ പോയി വിരുന്നൊക്കെ പോയി വന്നതാ ഉം ഉം ഉം ഓ ഇങ്ങക്ക് വെള്ളക്കെ ഇണ്ടോ കേണറ്റില് കേണറെയുണ്ടോ
തിറ്ററ്റിയ വ ഇങ്ങെ കാണിച്ച്